ഉം
കേൾക്കുന്നുണ്ടോ
ഓഹ് കേക്കുന്നുണ്ട് എന്താ വിശേഷം
ആഹ് അങ്ങനെ പോവുന്നു അവിടെ
ആഹ് വിടെ ഇങ്ങനെ പോകുന്നു സുഖാരിക്കുന്നു കഴ കഴിഞ്ഞോ ഫുഡ്‌ കഴിച്ചോ
ആഹ് ഫുഡ് കഴച്ചു
ഉം എന്തര്ന്ന് ഇല്ലല്ല ക കഴിക്കണം ക കഴിക്കാനുള്ള തയ്യാറെടുപ്പില ഇന്നെന്തായിരുന്നു പരിപാടി
ഇന്ന് ഇന്ന് ഞാനരു രാവിലെ ഒരു കല്യാണത്തിന് പോയി അപ്പൊ എന്താ കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് അവിടെയായിരുന്നു ഫുഡ് പിന്നെ ഇവിടെ വന്നപ്പോ രാത്രി ഉണ്ടാക്കി ഉം
എങ്ങനെ വലിയ ഫംഗ്ഷൻ ആയിരുന്നോ
ആഹ് വലിയ ഫംഗഷന ആയിരുന്നു കുറച്ച് വീടിന അങ്ങോട്ടേക്കള്ള ഒരു കല്യാ അപ്പൊ അങ്ങനെ കല്യാണത്തിന് പോയി ആഹ്
ആഹ് എങ്ങനെ സ്സ്ത്രീധനൊക്കെ ഉണ്ടോ സ്വർണൊക്കെ അധികം ഉണ്ടോ
ആഹ് ആഹ് ചേച്ച കുറേ ഒരുപാട് സ്വർണ്ണമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വിചാരിച്ച ഇപ്പ ഭയങ്കര സ്വർണത്തിനൊക്കെ വിലയല്ലേ
ഇപ്പ എന്താ വിലല്ലേ ഒരു പവം വാങ്ങണെങ്കിൽ എന്ത് വിലയാ എന്തെങ്കിലും എന്തല്ലേ പ സാധാ കുടുംബ സാധാ വീ
ആഹ് അവര് കൊറച്ച് ആഹ് പൈസക്കാരാണ് അയിനോണ്ട പക്ഷെ ഈ സാധാരണക്കാരാ പെട്ടോകുന്നത് കാരണം ഇങ്ങനെ പൈസക്കർ ഇങ്ങനെ കൊടുക്കുമ്പോ അവർക്ക് അവരുടെ മോക്ക് ഒന്നും എന്തുവാന്ന് അറിയുമ്പോഴയെ
അത് സത്യ ഇപ്പൊ എല്ലാരും- ഉം
പറ പറഞ്ഞോളി
ആഹ് അല്ല ഇപ്പഴേ പിന്നെ- എല്ലാരും തന്നെ ഇപ്പൊ ഈ സ്ത്രീധനമൊക്കെ കൊറച്ച് വരൂല്ലേ കാരണന്ന് വെച്ചാ- സ്വർണത്തിനൊക്കെ വെല കൂടുന്നണ്ടേ ഉം അല്ലേലും ഇത് ഇങ്ങനെ കൊടുത്തിട്ട് - സ്ത്രീധനം കൊടുത്തിട്ട് എന്തിനാ അത് -
അതെ ഉം ഇപ്പൊ ഒര അതാണ്
ഓക്കേ ഓക്കേ ആഹ് ശരി സ്ത്രീധനം കൊ കൊടുത്തിട്ടുംത് എന്താ ആത്മഹത്യയും ഓരോ പ്രശ്നങ്ങളും- ഏഹ് ഒത്തിരി ഇങ്ങനെ നമ്മള് ഫോണൊക്കെ എടുക്കുമ്പോ അതിനകത്തൊക്കെ മുഴുവനന് ഇത് തന്നെ കാണാനുള്ളു
അതെ വാർത്തകള് മൊത്തം ഇങ്ങനത്തെ ഇതാ അവനെ- പിന്നെ മക്കൾക്ക് നന്നായിരിക്കട്ടെ വച്ചിട്ട് കൊടുക്കുന്ന പക്ഷെ- ചെലവർക്ക് ഇതൊക്കെ എത്ര കിട്ടിയാലും മതിയാവൂല അതാ പ്രശ്നം
മതിയാവില്ല ചിലരൊക്കെ ചോദിച്ച് വാങ്ങുന്ന ആൾക്കാരുണ്ട് എത്ര- ചെലരൊക്കെ ചോദിച്ചു വാങ്ങുംയില്ലേ എത്ര കൊടുക്കും എത്ര തരും
ഇങ്ങനെ വാങ്ങുന്ന ഇതാക്കുന്നതും കുറ്റവാന്ന് പക്ഷെ ഇത് ആരും അറിയാതെ- അത് അവര് കുട്ടികൾക്ക് എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തനോന്ന് പറയും അതിന് അർത്ഥം ഇതായിരിക്കും
യാ അത് തന്നെ പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയില്ലല്ലോ അതാണ് പ്രശ്നം അത് ഇപ്പ മക്കടെ ഭാവി ഓർത്ത് - ട്ടാരിക്കും പാരൻസ് ഇല്ല- എന്തെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും ഒക്കെ ചെയ്ത് വിടുന്നതേ.
ആഹ് അതെ അതെ ഉം.
ക്ക് പിന്നെ നമ്മള് സ്വർണ്ണം വാങ്ങുന്നത് അതിനേക്കാൾ വല്ലിയ ചെലവ്.
ഇതൊക്കെ ഇപ്പ ചെലപ്പോ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും അപ്പൊ ആ ലോണിന്റെ പൈസയും അടക്കേണ്ടി വരില്ലേ?
അതെ
ഉം അതൊരു വലിയ
കല് ആ സാധാരണക്കാരന്റെ കുടുംബത്തിലാണെങ്കി കല്യാണം ആകുമ്പോ പിറ്റേന്ന് തൊടങ്ങും.
ഉം.
എവിടുന്നെങ്കിലും ഒക്കെ ബാങ്കിൽ നിന്നും പോയിട്ട് ഈട് വെച്ച് ലോൺ എടുത്ത്- നന്നായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് അവരെ കല്യാണം കഴി- ച്ചവിട്ട ആ ഒരു ചെലവ് പിന്നെ അത് തീർക്കാൻ വേണ്ടിട്ട് പാരൻസ്- പിന്നെം കഷ്ടപ്പെടും അപ്പ അതിന്റെ എടയ്ക്കായിരിക്കും ഇവിടെ- സ്ത്രീധന പീഡനോന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പിന്നേം വന്നൊണ്ടിരിക്ക.
അതെ.
ഇതിപ്പോ ആക്കി കൊണ്ടു തരാൻ ബാക്കിയും കൂടി താ താന്ന് പറഞ്ഞിട്ട ആരിക്കും അടുത്ത അപ്പൊ തന്നെ മനസ്- മനസ്സിലാക്കാം അവർക്ക് വേണ്ട സ്ത്രീയെയല്ല ധനത്തെയാണ്
താനത്തെ അത. ഉം എന്റെ പണ്ടൊക്കെ എല്ലാരും പറയും സ്ത്രീയാണ് ധനോന്ന് ഇപ്പൊ അങ്ങനെയല്ല സ്ത്രി- സ്ത്രീധനമായിട്ട് വരുന്ന സ്ത്രീയാണ്.
ഇതേയല്ലോ അതെ. ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാാര്.
ആൾക്കാരുണ്ട് പക്ഷേ.
മരുമോളക്കെ ഇത്ര കൊടുത്ത് അപ്പൊ എനക്ക് നീ എന്താ കൊണ്ടുവരാ. ത്രിയെ അങ്ങനൊക്കെ കൊറേ പേര്ൺ
അതെ അതെ അത്ണ്ടാവും അതെന്തായാലും സ്വാഭാവികമായിട്ട് ഉണ്ടാവൂല്ലോ. അല്ലെങ്കി. അല്ലെങ്കിൽിപ്പം വീട്ടിലാണെങ്കിലും രണ്ടാളൊക്കെ ഉള്ളതാണെങ്കിലേ.
ആ രണ്ടു പേരും.
ഇപ്പൊ രണ്ട് മരുമക്കളൊക്കെ ഉള്ളതാണെങ്കില് ഏട്ടാൻ കല്യാണം കഴിഞ്ഞഞ് കഴിഞ്ഞ്ഞ്ഞാ. ഏ ഏട്ടന്റെ വൈഫ് ഇത്ര കൊണ്ടുവന്നു അപ്പം അല്ലേക്കാളും ഒരുപിടി. മൂുകളില് നിൽക്കണം അങ്ങനെയൊക്കെയള്ള ചിന്താഗതിയ ഉുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും.
വല്ലാ എന്തെങ്കിലും ഗർഭിണിയായിട്ടൊക്കെ മറ്റേത് കൊണ്ടുവരുമ്പോ ആ ഇവർ. ഇത്ര പലഹാരം. ഉണ്ടോന്ന് നിന്നീ ഗർഭിണിയ ആകുമ്പോൾ നിന്റെ അച്നും ഇതേപോലെ കൊണ്ടുവരന്ന ചിലപ്പോ പാവപ്പെട്ട വീട്ടിത്തെ. അപ്പോഴൊക്കെ പ്രശ്നം.
അതെ അതെ പക്ഷെ വേറൊരു കാര്യണ്ട് ചിലപ്പോ പെണ്. കാണാൻ ചെല്ലുമ്പോഴത്തേക്കും പെണ്ണിനൊക്കെ കാണാൻ ചെല്ലുമ്പോൾ പറുമോ ങ്ങൾക്ക് പെണ്ണിനെ ഇങ് തന്നാ മതി
ആഹാ.
വേറൊന്നും വേണ്ട. ന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊണ്ട വരുന്നേ പക്ഷേ. അത്. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആകെ പ്രശ്നായി അത എല്ലായിടത്തൊന്നും ഇല്ലട്ടോ.
ഇല്ല ഇല്ല ഇല്ല ഒക്കെ ചെല സ്ഥലങ്ങളിലള്ള എത്ര. അ നല്ല ബെ നല്ല ഫാമിലീസ് ഉണ്ട് ഒന്നും വേണ്ട പെണ്ണിനെ. മത എന്നാ സ്നേഹിച്ചൊക്കെ അതാക്കുകയാണെങ്ക പ്രത്യേകിച്ച്.
അതെ അതെ.
അങ്ങനെ എത്രയോ നല്ല ഉ. പക്ഷെ നമ്മളിപ്പോ വാർത്തൽ കാണൊണ്ടാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് ഇപ്പോഴും ഇങ്ങനത്തെ.
അതെ അതെ ആൾക്കാരുണ്ടോ പക്ഷെ അവരെ. ഒക്കെന്ന് പറഞ്ഞാ വന്നത് ചിലപ്പോം ഇങ്ങനെ ആയിരിക്കില്ലേ അ ഇപ്പ ഈ പറയുന്ന ഇത പേരൻസൊക്കെയാണെങ്കിലും ചിലർ വന്നത് ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോ ഒന്നും ഇല്ലാണ്ട് വന്നവരും പിന്നെ മെച്ചപ്പെട്ടവരായിരിക്കാം അവരാ അവരാണ് പക്ഷെ ഇങ്ങനെ ഏ പെട്ടെന്ന്
അല്ല കൊറെൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നത് പെണ്ണിൻന്റെ വീട്ടുകാര എടുത്തൊണ്ട് കാരണം അവര് ഇവരിങ്ങനെ പറഞ്ഞഞ് ഇത്ര വേണം എന്നൊക്കെ പറയ്മ്പോ ആ കല്യാണം വേണ്ടാന്ന് വെച്ചാൽ മതി അവര് ആ അവര് അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാക്കണം അവർക്ക് ഇത് ഇതിനോടാണ് പക്ഷെ ചിലവരു വിചാരിക്കുന്നത് ആഹ കൊടുക്കാ അയ്നിപ്പോ എന്താ എങ്ങനെയെങ്കിലും കൊടുക്കാ മോള് ഹാപ്പിയ ആയി നിക്കട്ടെ എന്ന വിചാരിക്കും
ഉം പക്ഷെ ഇപ്പൊ കൊറേ ആൾക്കാ ആക്ക അതിനോട് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾ ഇപ്പ സ്വന്തം ജോലിയൊക്കെ ആയ പെൺകുട്ടികൾ ഇപ്പൊ സ്ത്രീധനത്തിനോട് എതി്ര് പറയുന്ന കുട്ടികളുംണ്ട്
അതെ അതുകൊണ്ട് തന്നെ കല്യാണം തന്നെ വേണ്ട വന്ന് പറഞ്ഞ
ഇപ്പം യസ
ഉം
ഉം വേണ്ടാന്നും പറഞ്ഞ് നിക്കുന്നവരും ഉണ്ട്
അതെ പ്പൊ ഇപ്പൊ ആരും പെട്ടെന്ന് ണം കഴിക്കുന്നൊന്നുല്ല എല്ലാവരും ജോലി ആയിട്ട് നല്ലതറ്റേ ആകുന്നുള്ളൂ
അതെ അതെ അതെ പിന്നെ ഇപ്പ ഈ കല്യാണത്തിന്റെ ആണെങ്കിലും ഒത്തിരി സ്വർണ ഒന്നും കൊടുക്കാണ്ട ജസ്റ്റ് ഏ എ എന്താ താലി മാത്രം കെ ട്ടിയിട്ട് രജിസ്റ്റർ മാര്രേജ് നടത്തുന്ന ആൾക്കാരും ഉണ്ട് പ്പൊ കൊറേ
കൊറേ രജിസ്റ്റർ മാരേജ് വിവാഹങ്ങളാ നടക്ക്ണത് എല്ലാം എന്നിട്ട് അവരാ ആ പൈസ ഹണിമൂൺന് പോവാ അങ്ങനെയൊക്കെ അ നല്ല ഉം
പിന്നെ വൃ വൃദ്ധ സദനങ്ങളെ സന് സന്ദർശിക്കുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ട്
ആ അവർക്ക് ഫുഡ് കൊടുക്ക അനാദശാലയിലേക്ക് ഫുഡ് അതന്നെ ഇപ്പൊ ഒരുപാട് പേർക്ക് ഫുഡൊക്കെ ഇണ്ടാക്കി അവര് ചെൽപ്പോ അതിനും കുറ്റം പറയുന്നവരുണ്ടാവും പപ്പടം കിട്ടീല്ല അങ്ങന ഇങ്ങനെ അപ്പ അയ്നേക്കാളും നല്ലത് ഇത്പ ചെയ്യയാണെങ്കിൽ നല്ല
ആഹ് അങ്ങനെയും ഉണ്ട് ചെലര് കല്യാണം കൊളാക്കാൻ വരുന്ന കൊറേ ആൾക്കാരും ഉണ്ട് പക്ഷേ ഇങ്ങനെ എന്തെലും ഒരു ഫംഗ്ഷൻ ന് വന്നിട്ട് അത് എന്തെങ്കിലും ഒരു സാധനം ഇല്ലാന്ന് പറഞ്ഞിട്ട് അതിന് പുറകെ വി ഇണ്ടാക്കിം വെറുതെ വഴക്കും ബഹളും ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്
അതെ അതെ എന്ത ന് ആവശ്യണ്ട് അങ്ങനെയൊക്കെ
അതെ അതെ ഇപ്പൊ കൊർച്ച് മുന്നെ ഉം കൊർച്ച് ശൂനെ ഇങ്ങനെ വാർത്ത കൊണ്ട് പിന്നെ കല്ല്യ അതായത് സ്വർണ്ണത്തിന് ഇങ്ങനെ വെല കൂടുന്നുകൊണ്ട് ഏ മൊത്തത്തി ചെലവുകളല്ലേ ചെലവുകൾ കൂടുന്ന കൊണ്ട് ഇങ്ങനെ ഇപ്പോ ഒരു ഒരു കൂട്ടം ആൾക്കാരിപ്പോ രജിസ്റ്റർ മാരേജിലേക്ക് തിരിഞ്ഞിരിക്കുന്നുന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കണ്ടപ്പഴത്തേക്ക് എനിക്ക് അതിശയ ഇപ്പഴും ഇത്രയും ശരിക്കും പറഞ്ഞാ അതൊക്കെ ഒരു സിംമ്പിള ആയിട്ട് നടത്തേണ്ട കാര്യള്ളൂ എന്തോരം എത്രയോ പൈസ സാ ലഭിക്കാം അതിപ്പോ പെണ്ണിന്റെ വീട്ടിലണെങ്കിലും ചെറുക്കന്റെ വീട്ടിലാണെങ്കിലും
ഉം അതെ അതെ അതെ
ഒരു മിതമായ രീതിയിൽ നടത്തിക്കൊണ്ട് ഒരു
ഉം
ഒരു പാർട്ടിയെക്കെ വെക്കാണെങ്കിൽ അത്രേം ആവൊള്ളൂ
അതെ അതെ
ഇത് ന്ന് പറഞ്ഞാ ഭയങ്കര ആഡംബരംല്ലേ അല്ലെ എല്ലായിടത്തിനും പൈസയും
ക ഇതുപോലെ പാവപ്പെട്ടവരാ ഉം ത് പെട്ട്പോവാ
അതെ അതെ അത് സത്യം ആ ഒര് ഒരു ചെയ്യുന്നത് കണ്ടിട്ടാണല്ലോ മറ്റവരും ചെയ്യുന്ന കണ്ടിട്ട് ആണല്ലോ മറ്റേ വരും ആ എനിയ്ക് ഇങ്ങനെ ആവണം എന്തെങ്കിലും ചെയ്യണംന്ന് ചിന്തിക്കുന്നത്.
ഇനിയ്ക്ക് എപ്പോളും അങ്ങനെ ള്ളോരെയ്രിയ്ക്കും.
അതെ എപ്പഴാണ് കൂടുതലും പ്രശ്നം പഷെ
ഉം.
മക്കൾടെ ആ ഒരു ഇത് കാണുമ്പം പാരൻസ്- അറിയാണ്ട് ചെയ്ത് കൊടുത്തു പോകും.
അതെ അതെ ഉം.
അപ്പൊ അവരെന്തായാലും അബ് അപ് അപ്പർത്ത് അങ്ങനെ അത്രയും ഫംഗഷൻ നടത്തിയില്ലേ അപ്പൊ നമുക്കും അത് കൊഴപ്പില്ല ഒരു കല്യാണല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരി ചിട്ട് ചെയ്യുന്ന പേരൻസും ഉണ്ട്. ഉം ഉദാഹരണം ഉം. അഹ് ശെരി ഇനിയിപ്പം ആ അല്ലെ പിന്നെ ഓരോരുത്തർക്കും ഓരോ ചടലങ്ങള്ള് വേറെ ചടങ്ങു ണ്ടല്ലോ ഇങ്ങനെ ഗോൾഡ് ഇങ്ങനെ അ സ്വന്തം ഗോൾഡ് കുന്നത് പോരാഞ്ഞിട്ട് നമ്മള് ചെല്ലുമ്പോ ചെല സ്ഥലങ്ങളിൽല്ലേ അമ്മായിമ്മക്ക് അങ്ങനെ വളയും തില് അങ്ങനെയൊക്കെള്ള ചെല ചടങ്ങുകളും ഒക്കെ ഉണ്ടല്ലോ.?
അതെ.
അപ്പൊ അത് വീണ്ടും എന്താ പറയാ എരട്ടി എരട്ടി എരട്ടി ചെലവുകളാണ്.
അതെ അതെ.
ശരിക്കും കൊറേ ചടങ്ങുകളൊക്കെ ഇങ്ങനെ കൊറഞ്ഞെ സാധാ നോർമൽ ഒരു ഫംഗഷനിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ
അപ്പൊ എല്ലാരും ഒരുപോലെ കൊഴപ്പോല്ലല്ലോ ആർക്കും പരാതിണ്ടാവൂല.
ഇല്ല ഇല്ല അതെ പരാതി ണ്ടാവൂല ഒരേ പോലെ ആകണം.
ഉ ഇത്പോലെ ആമ്പോ ഒര് ണ്ടാവൂല ഉം.
ആഹ് അതെ അതെ അതെ ഉം ന്നാ ശെരി ഓക്കെ വിളിക്കാം ഓക്കെ.